ഹലോ ആ ഗുഡ് ആഫ്റ്റർ നൂൺ.
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
സുഖായിട്ടിരിക്കുന്ന്.
ആ ഫുഡ് കഴിച്ചാ.
ഫുഡൊക്കെ കഴിച്ച്.
എന്തെണ്ട് പിന്നെ.
ഫുഡൊക്കെ കഴിച്ച്, ഓ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. മഴ കാരണം മീനൊന്നും ഇല്ല.
ഏയ് അങ്ങനെണ്ടോ?
ആ ചിക്കനൊക്കെ എപ്പോഴും അങ്ങനെ ചിക്കൻ അങ്ങ് വെറുക്കത്തില്ലേ ഇന്നലെ മിടുക്കനായിരുന്നു അതിന്റെ കൊറച്ചിലൊന്നും പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല.
ആ ഏ സാധാരണ തലേങ്ങത്തെ ടേസ്റ്റ് കൂടെയല്ലേ ചെയ്യാ.
കൂടുതലാ എന്റെ പിള്ളേരെല്ലാം തിന്നും പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല തലേന്ന്.
ആ ആ ഇങ്ങക്ക് ഫ്രെഷ് കിട്ടേണ്ടി വരുല്ലേ.
ആ ആ ആ. ഫ്രഷ്.. ഫ്രഷും ആ. അങ്ങനെ കഴിപ്പില്ല ആ.
കെ.
ഓ പിന്നെ മീനില്ലാ അതുകൊണ്ട് മറ്റേ നത്തോലി ഉണ്ടായിരുന്ന് അതിനെ വറുത്ത്.
നത്തോലി മീനല്ലേ.
നേരം കറി വേ കറി കറി വേണ്ടേ പിന്നെ രസോണ്ടായിരുന്നു ആ രസ രസോണ്ടായിരുന്നു.
അത് പോരെ. എനിക്ക് എന്തൊരു ഇഷ്ടാന്നറിയോ രസോ ഭയങ്കര ടേസ്റ്റാ രസവും സാമ്പാറും അവിയലും. അതായിട്ട്. കൂട്ടി കഴിക്കണം. ഒരു മുട്ട വറുത്തതും ഇത്തിരി മീനും കൂടി ഇണ്ടതിന്റെ ശാലായി സദ്യ. സദ്യ, ഇവിടെ ഉമ്മച്ചി ഇടക്ക് ഉണ്ടാക്കി തരും ഞാൻ ഉമ്മച്ചിയോടിങ്ങനെ പറയുമ്പോ എന്താ എന്നാലും അധികന്നും ഉണ്ടാവലില്ല. പക്ഷെ എനിക്ക് ഓണത്തിനൊക്കെ കിട്ടണ കിട്ടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല.
ഇത് സാമ്പാറിന്. സാമ്പാറിനാണോ അതാ ആ ആ.
ഉണ്ടാക്കിയാൽ എങ്ങനെ ആയാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂല.
ആ ആ ആ ആ ആ ആ.
ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാ ഓണത്തിനക്കെ കിട്ടുന്ന സാമ്പാറ്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കോ നല്ല കുറുന്നേനെ ഈ കായത്തിന്റെ ചൊവ്വയൊക്കെ നന്നായിട്ട്.
ആ ആ അതന്ന് പറഞ്ഞൽ കായം ഒന്ന് ഇത്തിരി ഒന്ന് മുമ്പിനിക്കത്തകോണം അതിന്റെ ഭാഗ്യ പൊടികളൊക്കെ ചേർക്കണം
ച്ച്ന്നാലും ഞങ്ങളങ്ങനെക്കെണ്ടാക്കി എഷേ എന്നാലുത് റെഡി ആവണില്ല അങ്ങനെ പിന്നെ ഒരു ഒരു എന്താ പറയാ സാധാരണമ്മളൊക്കെണ്ടാക്കുമ്പോ ഞങ്ങള്ണ്ടാക്കുമ്പോ ഒരു വേറൊരു മഞ്ഞ കളറായിര്ക്കും ഇതൊരു കടും മഞ്ഞ കളറേ ക
ആഹ്.... ആഹ് അഹ് അഹ് അഹ് ആഹ് അഹ് അഹ് അഹ് അജ്അല്ല ഹോട്ടല്കളി ചെല അമ്പലങ്ങളില് സദ്യ കൊടുക്കുമ്പം കിട്ടുന്ന സാമ്പാറാണെങ്കിൽ മ്മള് ഒഴിക്കുമ്പോം വെള്ളം പോലിരിക്കും പക്ഷെ അവ പാര രുചിയായ്ന്ന് നല്ല മണം ഒഴിക്കുമ്പം തന്നെ ദൂരെ വരും മണന്റെ കായത്തിന്റെ മണൊക്കെ ഇപ്പൊ കായം പൊടിയങ്ങനെ കിട്ടുവല്ലേ സാമ്പാർ പൊടിയന്നെ എക്സ്ട്രാ കായം ചേർത്ത് വരുന്നുന്നത്ണ്ടല്ലോ
ആഹ് ഈ കാ ആ കായം പൊടിന്നെ ഈ കുപ്പിൽ പൊടിച്ചാണ്ട് കിട്ന്ന കായം പൊടി അത് അച്ചാർക്കൊക്കെ അല്ലോ ഉപെയ്ക്ക സാമ്പാർകൊക്കടുവോ
സാമ്പാറിന് ന്നെ അതെ നമ്മള് ബെന്ത് കഴിഞ്ഞ് നമ്മള് എറക്കാൻ സമയായില്ലേ തെളെ ളെക്കെങ് പറ്റി നമ്മളെറക്കാൻ സമയത്തില്ലേ
ആഹ്
ഇപ്പഴാ കായ പൊടി ഇച്ചിരിട്ടു
അപ്പഴണോ കായപ്പൊടിടെ ഞങ്ങെന്താ ചെയീല് അറിയോ ആ എണ്ണീയില് വറുത്തുകാണ്ട് എന്താ പറയാ ഈ പുളിവെള്ളോകൊഴിക്കുല്ലേ നമ്മൾ എണ്ണീക്ക് കടുകും ഉലുവക്കെട്ടാണ്ട് പുളി വെള്ളൊയ്ച്ചാണ്ട് അതിന്റെ കൂടെ കായ പൊടി ട്ടാണ്ട് ഇതീക്കങ്ങട്ട് എർക്കും ഒന്ന് തൾച്ച്ക്കാണ്ട്.
ആഹ് അല്ലാതെ അല്ല ഞങ്ങളങ്ങനല്ല ഇതെല്ലാം റെഡി യാ ക്കി എഹ് പിന്നെ ഓഹ് പിന്നെ തെള കായപ്പൊടിയിട്ടാ പിന്നെ തെളക്കത്തില്ല.
ആണല്ലേ ഞങ്ങള് കായപ്പൊടി ഇട്ട്കാണ്ട് തെളപ്പിക്കും.
ആഹ് ന്നട്ട് പിന്നെ നമ്മളീ ഏഹ് എന്ന സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കത്തില്ലേ. വേവിക്കുമ്പോ ഇത്തിരി കട്ടായല്ല കായം വെട്ടിയിട്ടേക്കും. വെട്ടിയിടുമ്പ ആഹ് കായത്തിന്റെ കട്ട. കട്ട വെട്ടി അതിനകത്ത് ഇട്ടേക്കും അത് ആ അന്നേര ആ കായോ അങ്ങ് വെന്ത്ട്ട് ആ കഷ്ണങ്ങളിലെല്ലാം കായത്തിന്റെ ഒരു ടേസ്റ്റേറി പിടിക്കും. കായത്തിന്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കും എന്നിട്ട് പിന്നെ അമ്മളയ്ൻ്റെ ബാക്കി പൊടികളൊക്കെ ഈ പറഞ്ഞാണക്ക് എല്ലാം പുളികൾ ള് വെല്ലാം പുളിവെൾ അഹ് ആഹ് സാമ്പാർ പൊടി ഇല്ല ഇല്ല സാം ആഹ് ഇത് പച്ചമുളക് വരിഞ്ഞിടും പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു തുള്ളി ആ പരിപ്പ് വെന്ത ഒട ടയാൻ വേണ്ട്യേ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടൊഴിച്ചിട്ട് അമ്മൾ ആ പരിപ്പ് മുമ്പേങ്ങ് വേവിക്കും പരിപ്പും ച് ചേനയൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെങ് മും ആഹ് പരിപ്പും ചേനയും ഉള്ളി കൊച്ചുള്ളിയും കൂടെട്ടേ ഒരു തുള്ളി വിളച്ചെണ്ണയൊഴിച്ച് അതിനകത്ത് ആഹ് ചെറിയ ഉള്ളിയും ഇട്ട് ഒര് പിന്നെ അതിനെയങ്ങ് വേവിക്കും. അതിനെ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ആഹ്.
ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്നറിയോ മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലി പ്പൊടിയും കൊറചീച്ച ഈ സാമ്പാർ കഷ്ണത്തിക്ക് ഇടും. പിന്നെ കൊറച്ച് സാമ്പാർ മസാല ഇടും എന്നിട്ട് വെന്തീന്റെശം അത് താളിച്ചാനും വാ ചെയ്യാണ്ട് കൊറച്ച് ഉലുവയും കടുകും എന്താ സാമ്പാർ മസാല പൊടിയും പുളിവെള്ളം ഒഴിച്ചാണ്ട് കായ ഉണ്ടെന്നണ്ട്ഈ കായ ഇട്ടാണ്ട് തിളപ്പിച്ചാണ്ട് അത് ഇതീകൊയ്ക്കും അങ്ങനെയ ഞങ്ങള് കാട്ടല്
ആ ഇത് ഞങ്ങളങ്ങനെല്ല ഞങ്ങങ്ങനെ ല്ല പിന്നെ ഞങ്ങിങ്ങനെ ഇത് മൂന്നും കൂടെ ആദ്യമേ അങ്ങ് വേവിക്കും അത് അത് അതിനകത്ത് ഉപ്പൊന്നും മിക്കവാറും ഇടത്തില്ല ഈ ചേന ഇണ്ടെ ങ്കി ചേനയും പരിപ്പും ഉള്ളിയും പച്ചമുളകും കൂടെ അങ്ങ് വേവിക്കും എന്നിട്ട് ബാക്കിയുള്ള ആ ബാക്കിയുള്ള കഷണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഇതിന് വെന്തിട്ട് ആന്നെ എറക്കുമ്പ നമ്മള് ഒന്നൂടൊന്ന് തവിവെച്ചൊടച്ചിട്ട് ഇല്ല പച്ചയായിട്ടിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലൊ തക്കാളി കൂടുതല് ചേർക്കും തക്കാളിയെ ആ തക്കാളി ചേർക്കും അതിന്റെ ആ കൂടുതൽ കൂടുതലന്ന് പറഞ്ഞാ പിന്നെ കൂടുതൽ ചേർത്താ പിന്നെ പുളിവെള്ളം ഒഴിക്കത്തില്ല നമ്മളിപ്പോ രണ്ട് തക്കാളിയാ വലിയ ത ക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി രണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടാ പിന്നെ പുളിവെള്ള ഒഴിക്കത്തില്ല ച്ച ഈ വെള്ളരിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒണ്ടല്ലോ അത് ആൾറെഡി പുളിയല്ലേ
ആ ആ ആ
പുളിയല്ലേ അന്നേരം നമ്മള് പിന്ന ആ ന്ന പുളി വെള്ളം ഒഴിക്കും പിന്നെ ഊണിനുള്ള സാമ്പാറിനാണെങ്കി ഒരു ശകലം പുളിവെള്ളം ഒഴിക്കും അല്ല ഇഡലിക്കൊക്കെയാ ണെങ്കി പിന്നെ പുളിവെള്ളം ഒഴക്കത്തില്ല ആ തക്കാളിയിലും മറ്റേ കഷണത്തിലും ഒള്ള പുളി മതി
ആണല്ലേ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇതുപോലെ
ആ എന്നിട്ടാണെങ്കി ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ആ പിന്നെ വേവണം ഓ പി ന്നൊള്ള വെണ്ടക്ക അങ്ങനുള്ളതൊക്കെ ഇട്ടയല്ലേ അന്നരം ഉപ്പ് മഞ്ഞപ്പൊടി അതെല്ലാം ഇട്ടിട്ട് അതൊന്ന് വേവണം ഔ വെന്തങ്ങ് ഒടയണം അ സമയം ചേനേം ആ ചേനയും പരിപ്പും എല്ലാം കൂടെ വെന്തങ്ങ് വെള്ളം പോലങ്ങ് ആവണം പക്ഷെ അത് കുക്കറിനകത്ത് അടിച്ചാതി
ആ വെന്ത് വെന്ത് വെന്ത് അളിഞ്ഞൊരു കായം പരിവം ആവണല്ലേ പരിപ്പും ചേനയൊക്കെ
ആ പരുപ്പും ചേനയും ഉള്ളിയും പച്ചമുളകും
ആ ഞങ്ങള് കൊച്ചുള്ളി ഇടലില്ല ഞങ്ങള് സവാളല്ലേ
ആഹ് കൊച്ചുള്ളി സവാ കൊച്ചുള്ളി ഇട്ട ഇത്തിരി കൂടെ ടേസ്റ്റ് കിട്ടും കൊച്ചുള്ളി ഇട്ടാലേ കുറച്ച കൂടെ നല്ല രുചിയായിരിക്കും അന്നേരം സവാളയും ഇടും ആ കൊച്ചുള്ളി അ ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ അ ത സവാള
കൊച്ചുള്ളി അരിയാണ്ടങ്ങനെ ഇടിയെ
അങ്ങനെന്ന ഇട്ടാ മതി കു കുക്കറിൽ അടിക്കത്തേ ഉള്ള് ഞാൻ അന്നേരം ആ വരിയൊന്നും വേണ്ട നല്ലോണ്ണം തൊലിച്ച് കഴുകി വാരിയങ്ങ് ഇട്ടാതി അത് രണ്ടടി അടിക്കുമ്പോ അല്ല ചേന വേവുന്ന നേരത്തിന് ഇതങ് വെന്ത് കലങ്ങത്തില്ലേ അന്നേരം ചേനയും പരു പ്പും വേവുന്ന നേരത്തിന്നെ ഈ കൊച്ചുള്ളിയും കൂടങ്ങ് വെന്ത് കലങ്ങും അന്നരം നമ്മള് തവിയിട്ട് ചെറുതായിട്ടൊന്ന് ഒടച്ചു കൊടുക്കും ഒടച്ചു കൊടുത്തിട്ട് അതിനകത്ത് മഞ്ഞ പൊടിയും ഉപ്പും എല്ലാം കൊണ്ടിട്ടിട്ട് ഇല്ല ബാക്കി കഷണങ്ങൾ ഒണ്ടല്ല വേവ് കുറഞ്ഞ കഷം അ അത് കുക്കർനാത്താണെ ങ്കി അത് ഒന്നുകൂടെ ഇട്ട് കൊടുത്തിട്ട് ന്നെ ഒരടിയെ അടിക്കത്തോള് അല്ല രണ്ടൂന്നിട്ട് അടിച്ച് അങ്ങ് ചളാപുള അങ്ങ് തെറ്റിപ്പോവും അതിന് ആ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല ഒരടി അടിച്ച് അതിനെങ്ങ് വെച്ചിട്ട് പിന്നെ വേറെരെണ്ണത്തിനാ ത്ത് കടുക് താളിച്ച് മുളക് പൊടിയും മല്ലിപൊടി കായ ഈ സാമ്പാർ പൊടിയാണ് അങ്ങനെ അധികം ചൂടാക്കത്തില്ല മറ്റേ നമ്മള് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കി പിന്നെ അതൊന്ന് ചൂടാക്കും ആ എണ്ണ കടുക താളിച്ച കടുക് താളിച്ചിട്ട് ആ പൊടിയ വർഗ്ഗങ്ങളെല്ലാം കൂടെ ഒന്ന് ചെറുതാ തീ അണച്ചിട്ടേ പൊടി ഇടും
അതെല്ലേ ന ഒന്ന് ഉണ്ടാക്കി നോക്കണം
ആ തീ അണച്ചിട്ട് പൊടിയിടും പൊടിയിട്ടിട്ട്ന്നെ വെള്ള ആയിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടില് അതിലോട്ട് എടുത്ത് ഒഴിയുമ്പോ ഒഴിക്കുമ്പോ ഈ വെണ്ടക്ക ഒന്നും വെന്ത് പോവരുത് വന്ത എങ് അ
ആ എനിക്കുണ്ടല്ലോ എനിക്ക് വെണ്ടക്ക അങ്ങോട്ട് കലങ്ങി പോയിക്കാണ്ട് ആ വെണ്ടക്കന്റെ കോ ഇങ്ങിനെ കറിയില്ലേ ആാവൂലേ എനിിക്കതുപോലെ കിട്ടണം എനി
ആ ആ അതാ വെണ്ടക്ക അങ്ങ് വെണ്ടക്കയും ഈ വ എളുപ്പ വേവുന്ന സാധനങ്ങൾ വഴുതനക്കെ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ അത് ട്ട ഒറ്റയടി അടിച്ചിട്ട് ഓഫ് ആക്കണം
ആ് ഞാന് എന്റെ ഹസ്ബൻറിന്റെ വീട്ടില് ഉണ്ടാക്കുമ്പോ എന്താ ഈ കൊഴുപ്പുള്ള സാധനങ്ങൾ ഉണ്ടാവല്ലോ വൈതനങ്ങ വേണ്ട ഉണ്ടക്കാ അതൊക്കെ കുറച്ച് കൂടുതല എടുക്കും എന്നിട്ട് അത് നല്ലോ വേിച്ചും ഒരു മൂന്നാല് വിസിലൊക്കെ വപേവിച്ച എന്നിട്ട് അലോൺ ആയിട്ട് ഉടക്കും ആ പക്ഷെ എനിക്ക് എനിക്കന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടാ അങ്ങനെ കൊഴപ്പില്ല സാധന
ആ ഇതന്ന് പറഞ്ഞാ നമ്മക്ക എടുത്ത് കടിക്കാം
ആഹ് കടിക്കാൻ എനിക്ക് കടിക്കാനും പച്ചക്കറി കിട്ടാൻ പാടില്ല
ആ ആ ആ ആ എന്നാ രണ്ടടി അടിക്കണ രണ്ട അടി അടിക്ക്പഴത്തേ വെണ്ടക്കൊക്കെങ്ങ് കലങ്ങിയങ്ങ് പോയി ഞങ്ങൾങ്ങനെ രണ്ട അടി അടിക്കത്തില്ല ഒരടി അടിച്ചിട്ട് കുക്കർ ഓഫാക്കി അടുത്തടുപ്പി ഇരുമ്പെട്ടി വെച്ചിട്ട് കടുക് താളിച്ച് അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉൽവാപ്പൊടിയും എല്ലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആനാനന്ന ആ ആ എണ്ണയിലോട്ട് എണ്ണയുടെ തീയങ്ങ് ഓഫ് ആക്കണം
അപ്പൊ കരിഞ്ഞു പോകൂലേ ഓഫ്
കരിയത്തില്ല ആ ഓ ട്ട് ഇല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞിട്ട് ആ സാമ്പാറിന്റെ നിറം വേറൊന്നാവും
അ അതെ
ഇപ്പം ഇങ്ങനെ ഓഫ് ആക്കിട്ട ഇടുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചൂട് പിടിക്കത്തേ ഉള്ളൂ പ ച്ച വങ്ങങ് മാറും
അതെയോ
വേ മാറുമ്പോ ഇതെടുത്ത് സാമ്പാറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയിട്ട് തിളപ്പിക്ക ചെന്നിട്ട് എന്റെ മേള ഒരു ഇച്ചിരി കായപ്പൊടിയും കൂട ഇട്ടോടും തിളച്ച് തിളയെല്ലാം തീരുമ്പോം ഒരു ശകലം കായപ്പൊടിയും കൂടി ഇട്ട്കോടു ഉലവാപ്പൊടിയും കായപ്പൊടിയും കൂടെ പിന്നെ തിളപ്പിക്കത്തില്ല അന്നരം നമ്മള് സാമ്പാർ കോരുന്ന ഉടനെ നല്ല കായത്തിന്റെയും ഉലുവയുടെ ഒക്കെ മണം വരും
തന്നെ ഇന ഒന്ന് ഉണ്ടാക്കി നോക്ക
ആ
എന്നാ ആയിക്കോട്ടെ എന്നാ നീ പിന്നീട് വിളിക്കാം ആ ശരി